ഹലോ കേക്കാവോ ആ കേക്കാം.
ഉം എനിക്കും കേക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം?
ഓ ഇങ്ങനെയൊക്കെ, ഇല്ല ഇതുവരെ കഴിച്ചില്ല ഒമ്പത് മണി ആയി. കൊറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാന്ന് വിചാരിച്ച്
ഓ ഞങ്ങളും ക
ഇല്ല ഇവിടെയും കഴിച്ചില്ല, കുറച്ചേരം കൂടെ കഴിയും കഴിക്കാനൊക്കെ ആയിട്ട്, എല്ലാരും വന്നിട്ട് ഒക്കെ കഴിക്കാനിരിക്കും, അ പ്പഴത്തേക്ക് ഒരു സമയാവും.
ലാരൊക്കെയുണ്ട്?
വീട്ടില് അച്ഛനും അമ്മയും അനിയനും.
ആ എന്റെ വീട്ടില് അച്ചനും, അമ്മയും, അനിയനും ഉണ്ട്. ഹസ്ബൻഡിന്റെ വീട്ടില് ഞാനും കൊ ച്ചും അച്ഛനും ആ ആ അത് ഹസ്ബെൻഡ് ഇത്രേം പേരെ ഒള്ളു.
പ്രായമുണ്ട്
മൂന്ന് മാസായതേ ഉള്ളൂ
അപ്പൊ കുഞ്ഞ് കൊച്ചു കുഞ്ഞാ ല്ലേ?
ആ ന്നാ ന്ന് കൊച്ചുകുഞ്ഞാ. മൂന്ന് മാസായി ഇപ്പ എന്റെ വീട്ടീന്ന് ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട് വന്നിട്ട് മൂന്നാല് ദിവസായതേ ഉള്ളൂ.
ഓ അതെ ല്ലെ പിന്നെ ഇപ്പൊ കു കുഞ്ഞൊക്കെ ആയോണ്ടിപ്പൊ പുറത്തോട്ടൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുവല്ലെ?
ഉം കുഞ്ഞായോണ്ട് ഇപ്പ എങ്ങോട്ടും പോവാൻ പറ്റത്തില്ല. ഒരു ആറുമാസവൊക്കെ ആയി കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോവായിരുന്ന്. ഇപ്പൊ മൂന്ന് മാസം ആയോണ്ട് അധികം യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല. കാറിലൊക്കെയാണെ പിന്നെയും പോവാം. ബൈക്കിലൊക്കെ പോവാൻ പാടാ
ഓ ഇപ്പൊ പക്ഷെ പൊറത്തോട്ടൊക്കെ പോകാൻ പറ്റിയ അവസരാ കാര്യം ഇപ്പൊ സ്ത്രീകൾക്കെല്ലാം യാ ത്ര സൗജന്യാക്കി നമ്മുടെ ഗവർണ്മെന്റ്.
ആ അത് ശരിയാ കെഎസ് ആർ ടി സിയിലൊക്കെ പോവാ ഫ്രീ ആയിട്ട് എവിടെവേണെങ്കിലും പോവാ.
ഉം കേരളത്തിന്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ എവിടെ വേണേലും പോവാം. പറ്റിയ അവസരാ അതായത്, എത്ര നാൾ വരെ കാണുംന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോ അതുകൊണ്ട് കിട്ടുന്ന അവസരം മാക്സിമം ഉപയോഗപ്പെടുത്തണം
ആഹ സർക്കാരിപ്പൊ കയറിയോൊണ്ട് തുടക്കത്തിലൊക്കെ അവര് നടത്തും കുറച്ച് കലം കഴിഞ നഷ്ടത്തിലാന്നെന്നും പറഞ്ഞഞ് അവരത് പുട്ടും അപ്പൊ അതിനന് മുമ്പ് എവിടെെങ്കിലും ഒക്കെ പോയാ പോവാൻ പറ്റും അല്ലാതെ കുറച്ച കല കഴിഞ്ഞ് പിന്ന പോവാൻ പറ്റോ ന്നും വിചാരിക്കണ്ട അവരല്ലേ അവരുടെ കൈ എന്തുവാ നമുക്ക് പറയാണം
ഉം ഞാനും യാത്ര ചെയ്തായിരുന്നു പ്രിയദർശിനിയില് അപ്പം നമുക്ക് ടിക്കറ്റ് ഒക്കെ തരും പഴേ പോലെ ടിക്കറ്റ് തരും നമ്മൾ ഇറങ്ങുന്ന സ്ഥ സ്ഥലം പറയുമ്പോൾ അവര് ടിക്കറ്റ് തരും പക്ഷെ ടിക്കറ്റിനകത്ത് സീറോ ആയിരിക്കും പൈസ കൊടുക്കടണ്ട
ഓ ഞാന ഇതുവരെ പോയില്ല ഇങ്ങനെ കണ്ടതേ ഉള്ളൂ ടി വിയിലൊക്കെ തെന്തുവ എങ്ങനാന്നൊക്കെ
ആഹ നമ്മളിപ്പ ഡെയിലി ഡെയിലി കോളേജിലൊക്കെ പോവുന്നോണ്ടേ അതും ഇപ്പോൾ ഒരു കണക്കിന് വലിയ ഉപകാരമാണ് കാര്യം എല്ലാ ദിവസവും പോയിട്ട് വരുമ്പോൾ നല്ലൊരു പൈസയാവും വണ്ടിക്കൂലിക്ക് മാത്രമായിട്ട്
ഓ അപ്പൊ ദൂര ഉള്ളൊക്കെ ആണെങ്കിൽ നല്ല ലാഭോ നമുക്ക്
ആഹ ദൂരെ ലോങ് ഒക്കെ പോവുകവാണെങ്കിൽ നല്ല ലാഭമാണ് ഒരു രൂപ പോലും ചിലവാവാതെ പോവാന്ന് പറഞ്ഞാ അത് വലിയ കാര്യല്ലേ പക്ഷെ ഏ കഷ്ടംന്ന് പറഞ്ഞാ പ്രൈവറ്റ് ബസ്സുകളുടെ കാര്യമാണ് കഷ്ടം
ആഹ് അത് ശരിയാ അവരുടെ വയറ്റത്തടിച്ചണകണക്കായി പോയി അവര് പട്ടിണിയാവും ഇനി എല്ലാം സ്ത്രീകള് തോനെ അങ്ങനെല്ലരുന്നു ആണുങ്ങാണെങ്കിൽ പൊതുവെ തോന്നിയ ബസ്ൽ പോവാറില്ല പെണ്ണുങ്ങളാണ് കൂടുതൽ പോകുന്നത് സ്ത്രീകള് ആനങ്ങൾക്കലൊക്കെ വണ്ടിയൊക്കെ ഉള്ളതോണ്ട് എങ്ങനരിക്കും പോന് സ്ത്രകളാകുമ്പോ ഇഷ്ടം പോലെ ബസ്സി കയറിന്നെ ഇപ്പ ഇനിയിപ്പോ കെ എസ് ആർ ടി സിയിലായിരിക്കും അവര് തോന്നേയും പോകുന്നത് അവർക്ക് അതാണ് ലാഭം നമ്മളെ എന്തായാലും ലാഭം നോക്കിയിട്ടല്ലേ എന്തായാലും ചെയ്യത്തുള്ളൂ നമ്മള് തോന്നെ എങ്ങനെ പോവാനാണ് നോക്കത്തോളൂ അപ്പൊ പ്രൈവറ്റ് ബസ്സന് അതൊരി ഇതായിരിക്കും കുറച്ച ദിവസം കഴിയുമ്പ അവരത് മാറ്റാനുള്ള ഇത് അവര് നോക്കുകയും ചെയ്യും അവർക്കൊന്നും ജീവി
അത് സത്യം ഇപ്പം ഒരു യാത്ര ചെയ്യുന്നതില് തൊണ്ണൂറ് ശതമാനവും സ്ത്രീകളാ അതില് ഇപ്പം കൂടുതൽ ആണുങ്ങളൊക്കെയാണ് അവർ എല്ലാവർകും സ്വന്തട്ട് വണ്ടി ഉള്ളത കൊണ്ട് ബൈക്കിലൊക്കെ ആ ഇട്ട കൂടുതൽ പരും പോകുന്ന പക്ഷെ ഈ സ്ത്രീകളാണ് തൊണ്ണൂറ് ശതമാനവും ബസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പൊ ഇപ്പം ഇപ്പ പ്രൈവറ്റ് ബ പോന്ന പ്രൈവറ്റ് ബ അതി അവസ്ഥ കാണുമ്പഴേ നമുറിയാം വളരെ വിരലിൽ എണ്ണ അത്ര ആൾക്കാരെ അതിലുള്ളൂ കൂടി പോയ ഒരു ഏഴു പേര് എട്ടു പേരക്കെ കാണ
അവർക്കത് വളരെ നഷ്ടമാണ് പെട്രോളിന്റെ വിലയൊക്കെ വെച്ചിട്ട് അവർക്ക് ഒരു ട്രിപ്പ് എടുക്കണമെങ്കിൽ തന്നെ എത്ര എന്തായാലും ഒരു സ്ഥലത്ത് നടത്ത സ്ഥലം വരെ അവര് പോയേ പറ്റു പറ്റത്തുള്ളൂ അപ്പൊ ആള ഉണ്ടായിരുന്നേ അവർ അത്രയും വനുമാനം കിട്ടിയ ഇതിപ്പോ വെറതെ ആ വണ്ടി ഓടുന്നാണക്കായി അവിടുന്ന് പോവേം വേണം സമയത്തിന് എന്തായാലും ട്രിപ്പ് പോകണ. അവർക്ക് ഒരാളായാലും അവർക്ക് കൊണ്ടുപോയേ പറ്റ റ്റത്തുള്ളൂ അത് അവരുടെ ജോലിയാണ് അപ്പൊ പിന്നെ അവർക്ക് ലാഭ പോയരുന്നേ നല്ലായി ഇതിപ്പ ഇങ്ങനെ പോകുമ്പോ അവർക്ക് നഷ്ടമായിരിക്കും അപ്പൊ അതിന്റേതായ പാട് കാണു അവർ
കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സിൽ ജീവനാർക്കൊന്നും ഇല്ലങ്കിൽ ഗവൺമെന്റ് കറക് ആയിട്ട് ശമ്പളം കൊടുക്ക ടങ്കിൽ അവർക്ക്തൊണ്ട് നഷ്ടംഒന്നുമില്ല പക്ഷെ പ്രൈവറ്റുകാരുടെ കരൃം അങ്ങനെയല്ലോ അല്ലെങ്കിൽ തന്നെ നമുക്കറാം റോഡിറങ്ങി കഴിഞ്ഞാൽ എസ് ആർടിസി ബ പ്രൈവറ്റ് ബസ്സും തമ്മിൽ അടിയാണ് ഇപ്പൊ പിന്നെ പറയണ്ട
ആ അത് ശെരിയാണ് അതിന്റൂടെ ഇനീപ്പോ ഇങ്ങനേം കൂടെ ആക്കിയൊണ്ട് ആ പ്രൈവറ്റ് ബസ്സ്കാർക്ക് കൊറച്ചൂടി തോന്നി അവര് വീണ്ടും ഇത് നിയമം മാറ്റാൻ വേണ്ടി അവരവര്ടെ പരമാവധി നോക്കു അത് തന്നെ നടക്കാൻ പോക്ന്നെ, അവസാനം കൊറേ നാൾ കഴിയുമ്പം ഇതാണെങ്കി റദ്ദാക്കയും അല്ലെ നിർത്തലാക്കയും ചെയ്യും. അവര്ടെ ഇതൂടെ നോക്കിട്ടു, അപ്പൊ നമുക്ക് അതിന് മുമ്പ് എവിടെങ്കിലൊ പോണോന്നുണ്ടെങ്കീ പോവാ ആ അവരടെ ജീവിതം, ആ കേക്കുന്നുണ്ട് പറഞ്ഞോ
ഉം പ്പൊ അവരുടെ കാര്യാലോയിച്ചാ കഷ്ടവാണ്. പിന്നെ വേറെന്തൊക്കെണ്ട് വിശേ ശേഷം ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ട് ഒരുപാട് നാളായി കാണുവല്ലോ, കുഞ്ഞൊക്കൊ ആയതൊണ്ട്.
ക്കെ യത്രേ യിരുന്നെങ്കി ബസിലൊക്കെ ബസിലൊക്കെ പോവായിർന്ന്, ഇപ്പൊ കോളേജിലൊന്നും പോവാത്തോണ്ട് ആ സമയത്ത് നിർത്തിയതാ, പിന്നതിനു ശേഷങ്ങനെ ബെസ്സീ പോയിട്ടേ ഇല്ല. പ്പൊ കൊച്ചായ ആ സമയൊക്ക്യാകുമ്പോ നമ്മള് തോന്നേ വീ ലായിരിക്കും. അത് കഴിഞ്ഞ് കുഞ്ഞായിക്കഴിഞ്ഞ് കുഞ്ഞിനെ ഒന്ന് വളർന്ന് താവുന്നതു വരെ വീണ്ടും അതുപോലെ തന്നെ വീട്ടിൽ തന്നായിരിക്കും, എങ്ങോട്ടൊന്നും പോവാനോ ഒന്നും പറ്റത്തി പോയാല് ഇവിടുന്ന് ആരെങ്കിലും കൊണ്ടാക്കിയോ അല്ലെങ്കീ അവിടുന്ന് വിളിച്ചോണ്ട് വരേ അങ്ങനെന്തെങ്കിലും ചെയ്യാനേ പറ്റത്തോ അല്ലാതെ ബെസ്സിലൊക്കെ കയറി പോവാ പാടല്ലേ കൊച്ചിനേം കൊണ്ടൊക്കെ അപ്പ അതിന്റേതായ ബുദ്ധിമു
ട്ടില് വീട്ടീ കുഞ്ഞിനെ നോക്കുന്നതും വീട്ട്ലെ ജോലിയൊക്കെ ചെയ്യുന്നതും ഒറ്റയ്ക്കാണോ?
ആ ന്ന ഞാൻ മാത്രേള്ളൂ ഇവടെ അമ്മയില്ല അപ്പൊ പിന്നെ വീട്ടിലൊള്ള ജോലിയും കൊച്ചിന്റെ കാര്യങ്ങളും എല്ലാം നോക്കണം ന്തേലും പഠിക്കാൻ പോവാനോ അതിനൊന്നും പറ്റത്തില്ല, കുഞ്ഞ ക്കണം പിന്നെ ഒരു പരി ച്ചിരൂടൊക്കൊന്നായിക്കഴിഞ്ഞാ പിന്നെ എന്റെ അമ്മേടെയ്ൽ കൊടുക്കായിര്ന്ന് പശേ ആ ഇതുവരെ ഇങ്ങനെ നോക്കണം, ഇപ്പം മൂന്ന് മാസവല്ലേ ആയിട്ടുള്ളൂ. പിന്നീ വളർന്ന് വര്ന്ന
ഫുഡ് ഒക്കെ എല്ലാം വെക്കാനെക്ക റിയോ
ആ പഠിച്ച് വരുന്ന് യൂട്യൂബി ഇലൊക്കെ നോക്കി ചെയ്യും, അല്ലാതെ കൊറേ കറക്റ്റ് ഒന്നും അറിയത്തില്ല പഠിച്ചു പഠിച്ച് വര്ന്ന് ആദ്യൊന്നും ഒന്നും അറിയത്തില്ലായിര്ന്ന് പ്പൊ പിന്നെ അതിനെ അപേഷിച്ച് എന്തെങ്കിലൊക്കെ പിന്നെയും ചെയ്യെന്നു
ആ ഇപ്പ പക്ഷെ യൂട്യൂബൊക്കെ ഒള്ളോണ്ട് നമ്മക്ക് തട്ടിമുട്ടീയൊക്കെ പോവാം എല്ലാ ഇപ്പ അതില് നോക്കി വെക്കാല്ലോ
ആ അതാ അങ്ങനെ വെക്കുന്നോണ്ട് എന്തെങ്കിലൊക്കെ പറ്റ്ന്നൊണ്ട് ന്നാലും നമ്മള് കൊറേ നാള് നമ്മളമ്മാരെയുന്നണക്കൊന്നും വരത്തില്ല അതിന്റെ പകുതിയെങ്കിലും വെരും
അത് സത്യം, അതിപ്പോ തൊടക്കത്തിൽ അമക്ക് പാടായിരിക്കും പശെ ചെയ്ത് ചെയ്ത് ശീലാവുമ്പം അതങ്ങ് ഓക്കെയാവും.
ആ കൊറെ നാൾ കഴിയുമ്പഴത്തേക്ക് എല്ലാ ഓക്കെ ആയി വെരും. ഇപ്പ എന്താ അന്നത്തെ വീട്ടിൽ നിന്നേനെ കൊറേ ചെയ്യുന്നുണ്ട് എന്റെ വീ ട്ടിന്ന എനിക്കെന്തായാലും പൊതുവേ മടിയായിരിക്കും ഞാ ഒന്നും ചെയ്യത്തില്ല അമ്മയാരിക്കും ചെയ്യുന്നത് പക്ഷെ ഇവടെ ന്ന് കഴിഞ്ഞാ ഇവടെ എന്തായാലും ചെയ്തേ പറ്റത്തൊള്ള്, അപ്പൊ ഞാനത് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. പിന്നെ കൊറേ നാള് ചെയ്ത് ചെയ്ത് വരുമ്പോ അതങ്ങ് ശെരിയാവും, ഏതൊരു ജോലി ചെയ്ത് ചെയ്തല്ലേ ശരിയാവാ ആദ്യവൊ തെറ്റൊക്കെ വരും പിന്നങ്ങ് ശെരിയാവും, അതേപോലെ ഇപ്പൊ പാചകം പരീഷിച്ച് ആ അപ്പൊ കൊഴപ്പൊവെന്നുവില്ല ഇനി കൊറച്ചിവസം കഴിയുമ്പോ അതൊക്കെ അങ്ങ് ശെരിയാവും തിർന്ന
ഉം.. ഞാന് പാചകം ചെറുതായിട്ടൊക്കെ അറിയാം ന്നാലും മീൻകറി ആ സാമ്പാർ അങ്ങനെള്ളതൊന്നും അറീയ്ല ന്നാലും
ആ ഒന്നും അധികം പാചകത്തി ആ ഒരു വിശ്വാസത്തില എല്ലാരും നിക്കുന്നെ ഫോൺ നോക്കി എന്ത് കറി ഉണ്ടെങ്കിലും നമുക്ക് ഫോണിൽ ഒന്ന് അടിച്ചു നോക്കിയൽ മതി
അല്ല അത് മാത്രല്ല ഫോൺ നോക്കി കറിയുണ്ടാക്കുന്ന മാത്രല്ല ഇപ്പോ ഫോണിനകത്ത് സ്വിഗ്ഗി സൊമാറ്റോ വീ വീട്ടിലിരുന്ന് ആ വേണ്ട സാനം ഓഡറൈത്
ഒടനെ കിട്ടും നമ്മക്ക അത് തന്നെ വല്യാര്യം നമു പണ്ടൊക്കെയിരുന്നെങ്കി അങ്ങനൊന്നും ഇല്ലാത്തോണ്ട് എന്തായാലും വീട്ടിചെയ്തേ പറ്റത്തുള്ളൂ കൊള്ളവെങ്കിലും കൊള്ള ഇപ്പ നമുക്ക് ഒന്ന് മടിയാണെങ്കിൽ ഒന്ന് ഓഡറ് ചെയ്താ അന്നേരെ ഫുഡ് വീ ട്ടിൽ വരും അപ്പൊ പിന്നെ വല്യ മെനകേടുംല്ല
അതെ അത്കൊണ്ടാണ് ഇപ്പോ ആൾക്കാർക്ക് ഇപ്പൊ ഇപ്പൊ എങ്ങനെ നോക്കിയാലും തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പൊറത്ത്ന്നാ ഫുഡ് കഴിക്കുന്നത്
ആഹ് തൊണ്ണൂറ് ശതമാനം ആൾക്കാരും പൊറത്ത്ന്നാ ഫുഡ് കഴിക്കുന്നത് അവര് നോക്കീട്ട് അതല്ലേ അവർക്ക് ലാഭം വെറുതെ കഷ്ടപ്പെട്ട് മെനക്കെടണ്ട വീട് ഒഴുക്കാ വത്തില്ല കെടന്ന സമയോം കളയണ്ട അന്നേരം നമുക്ക് വേറെ ഫോണിൽ നോക്കിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കി എങ്കിലും ജോലി ചെയോ ചെയ്യ ഫുഡ് വീട്ടി വര്യയും ചെയ്യും അതുകൊണ്ട് എല്ലാരും അത് തന്നെ ആയിരിക്കും നോക്കുന്നത്
അപ്പ ഓണത്തിന് പോലും ആ ഓണത്തിന് പോലും സദ്യ പൊറത്തോയി കഴിക്കുന്നവരുണ്ട് ഓഡറൈയ്ത് വരുത്തുന്നവരൊക്കെയുണ്ട്
ആഹ് അതാ അവരുടെ ജോ അവർക്ക് ജോലി മെനക്കെടാം വയ്യ ഒന്നാമത്തെ കാര്യം നമ്മളത്രേയും കെടന്ന് കഷ്ടപ്പെട്ട് ആ പ എന്തായാലും സദ്യ കഴിച്ച പറ്റത്തുള്ളൂ ഓണത്തിന് അപ്പൊ പിന്നെ നമ്മളോഡറൈയ്ത് നമ്മള് വീട്ടിലു ണ്ടാക്കുന്നൊന്നും നോക്കത്തില്ല ഉച്ചയാവുമ്പോൾ സദ്യ വരും നമ്മള് കഴിക്കും സദ്യ തിന്നന്ന തിന്നന്ന ഉ ഇതായാ പോരെ എങ്ങനെ ഉണ്ടാക്കി ആരുണ്ടാക്കി എന്നൊന്നും നോക്കുന്നില്ലല്ലോ കഴിച്ചാ മതിയ
അതെ അതെ ഇപ്പോ ഈ ഓൺലൈനായിട്ടുള്ള കാര്യങ്ങള് ഇത്രയും പുരോഗമിച്ചോണ്ട് എല്ലാർക്കും പല പല കാര്യങ്ങൾ എല്ലാം എല്ലാം മാറി എല്ലാ മേഖലയിലും അയിന്റേതായ മാറ്റങ്ങളുണ്ട്
ആ ആഹ് അതാണ് നമ്മളും ഇപ്പ മാറി മാറി വരുന്ന് അന്ന് പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പ എന്തൊക്കെ മാറ്റങ്ങളാ വന്നിട്ടുള്ളത് അന്നത്തെ പോലെ ആന്നോ ഇന്ന് ഇന്ന് എന്തുണ്ടെങ്കിലും ഫോണിനകത്തോ അല്ലെങ്കി നമ്മുടെ വീട്ട് മുറ്റത്തോ വരുന്ന അവസ്ഥയായി പഴയ ഇണക്കാന്നോ പഴയ കാര്യങ്ങൾ നിന്ന് ഒത്തിരി മാറിയില്ലേ
ഉം ഫുഡ് ആയാലും ഡ്രസ്സായാലും നമുക്ക് വേണ്ട സാനങ്ങളായാലും എല്ലാം
ആ എന്നാ ശരി വെക്കട്ടെ വേറെ എന്തെങ്കിലും വിശേഷുണ്ടോ
ഇല്ലില്ല എക്കി ശെരി
ആ ഓക്കെ